ഹലോ
ഹലോ
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ
ആഹ് ഹലോ
എന്തടുക്കായിരുന്നേച്ചി
എന്താ കേക്കുന്നില്ല
എന്തെടുക്കുമായിരുന്നോ?
ഞാൻന്റെ അടുക്കളയിലായിരുന്നു
ആണോ ഇന്നന്നെ ഇന്നന്നെ പ്രത്യേകത
ഇന്ന് പ്രത്യേകതന്നൂല്ല എന്നാലും ങ്ങക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്.
ആണോ അപ്പം ഭയങ്കര വിഭവ സംംബന്ധമായ അപ്പോൾ വിവാഹ സംബന്ധമായ സദ്യയായിരിക്കുമല്ലോ?
സദ്യയല്ല നോൺ വെജ ആണ്.
കാണോ ഗെസ്റ്റിന എന്നാ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നേ?
ബീഫ് വാങ്ങിച്ചു ബീഫ് കറി വെച്ചൊണ്ടിരിക്കായിരുന്നു.
ആണോ ബീഫ് എങ്ങനെ കറി വെക്കുന്നെ
ബീഫ് കറി വെക്കുന്ന നമ്മള് സാധാരണ വെക്കുന്ന കാണക്ക് തന്നെ ബീഫ് ആദ്യം മസാലയൊക്കെ ചേർത്ത് വേവിക്കണം നല്ല പോലെ ഉള്ളിയും മറ്റേ കുരുമുളകും വെളുത്തുള്ളിയ എല്ലാം കൂടെ അരച്ച് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് എടുത്ത് വേവിക്കാം പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള വട്ടി മസാല ഒക്കെ ഇട്ട് അങ്ങനെ ഇവിടെ വെക്കുന്നത്
അപ്പൊ എത്ര കിലോ മേടിക്ക ചേച്ചി ബീഫ് എത്ര കിലോ മേടിച്ചേക്കുന്നേ
ഇപ്പൊ മൂന്ന്‌ കിലോ വാങ്ങിച്ചേ
ആ അപ്പൊ മൂന്ന് കിലോ ആമ്പത്തനഴച്ചി ബീഫ് വെക്കുമ്പോണ്ടല്ലോ അതിന് എത്ര വിസിൽ അടിക്കണം
മൂന്ന് കിലോ അത് കുക്കർ അനുസരിച്ച് വേണം ഇപ്പ മൂന്ന് കിലോ ഒക്കെ വാങ്ങ വേണ വലിയ കുക്കർ വേണം അതിലൊരു ആറ് വിസില് എങ്കിലും കൊറഞ്ഞത് വേണം.
ആണോ ആഹ് ഹാ ഫ്രൈ ചെയ്യാനാണോ കറിവെക്കാനാണോ
കറിവെക്കാന
ആണോ
അവിടെ എന്താ ഫുഡ് കഴിച്ചോ
കഴിച്ചൊന്നുമില്ല ഹമ്
എന്തെടുക്കുആയിരുന്നു.
ഞാനേ സിനിമ ഒരു സിനിമ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു.
ആണോ ഏത് സിനിമയ
ദിലീപിന്റെ ഒരു സിനിമയാ
ആണോ ഓക്കേ ഓക്കെ ദിലീപാണോ ഇഷ്ടമുള്ള നടൻ
അതെ ദിലീപിനെയ ഏറ്റം ഇഷ്ടം
ആഹ് ഓക്കെ ഓക്കെ എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടം
ആണോ ആ പിന്നഅവിടെ മഴയുണ്ടോ
ഇവിടെ ഇല്ല ഇപ്പവെയില അവിടെ മഴണ്ടോ
ആഹ് ഇവിടെ ചെറുതായിട്ട്
ഇവിടെ ഇന്നലെയക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ
ആരുന്നോ ഉം ആ ഈ മാസത്തൊക്കെ മഴയുടെ മാസമല്ലേ
അതെ അതെ അതെ പക്ഷെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ക്ക് ഭയങ്കര മഴയായിരുന്നു ഇപ്പം ഇന്നലെ ഇന്നൊക്കെയിട്ട് വലിയ കൊഴപ്പല്ല്യാണ്ട് നിൽക്കു.
ആണോ ആ പിന്നെ കു കുഞ്ഞുവാവ എന്തേയെ
അവള് ക്ലാസ്സിൽ പോയി പഠത്തോണ്ടന്ന്.
ആണോ ആ ഇനി വൈട്ടതന്നല്ലേ വരത്തുള്ളൂ
ആഹ് വൈകിട്ടേ വരുള്ളൂ പനിയൊക്കെ ആയിരുന്നു.
ആണോ
ഉം ഇന്ന് പൾ ആഹ ഹോസ്പിറ്റലിൽ പോയി പോയി കൊഴപ്പൊന്നുമില്ല ഇന്നിപ്പ സ്കൂളിൽ പോയിട്ടുണ്ട് കൊഴപ്പില്ല ഇപ്പഴത്തെ ഇതിന്റെ എല്ലാർക്കും ഒണ്ടല്ലോ പനി
ആഹ് ആ ആ
അതുകൊണ്ട് അതിന്റെയണ് മരുന്നൊക്കെ തന്നു ഇന്നിപ്പോ രണ്ട് മൂന്ന് ദിവസം ക്ലാസ്സിൽ വിട്ട ലയിരുന്നു ഇപ്പൊ ഇന്ന് വിട്ടിട്ടുണ്ട്.
ആ ആ ആഹ് എത്രല്ലാ പഠിക്കുന്നെ
ഒന്നാം ക്ലാസ്സില്
ഒന്നാം ക്ലാസ്സിലോ ആഹ്
ഉം
ആഹ്
അവിടെ എല്ലാരും എന്തെടുക്കണ്
ഇവിടെ എല്ലാവാരും അച്ഛനും അമ്മയും എല്ലാം ജോലിക്ക് പോയി പിന്നെ ഞാനും ജോലിക്ക് വന്നു ജോലി സ്ഥലത്ത് നിന്ന വിളിക്കുന്നേ ഉം കൊറെ ദിവസ ആയല്ലോ ചോച്ചിടെ അന ക്കംഒന്നാ വിശേഷം ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നല്ലോ
കൊറ കൊറച്ച് തിരക്കായിരുന്നു അല്ലോ
ആണോ ആ ചേച്ചി ജോലിക്കൊന്നും പോന്നില്ലേ ഇപ്പൊ
ഞാൻ പോകുന്നുണ്ടായിരുന്നു ഇപ്പം ഒരു ചെറിയൊരു വൈയകൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു
ആണോ
ഉം പിന്നെ ഇപ്പചേട്ടൻ വരാറായി അപ്പൊ പിന്നെ അതിന്റെ കൊറച്ച് തെരക്കും കാര്യങ്ങളും പിന്നെ ഇപ്പ ഇന്ന് ഗസ്റ്റ്ണ്ടല്ലോ
ആ ആ ആ
അ അതിന്റെ കാര്യങ്ങളൊക്കെയിട്ട് ഇരിക്കുവായിരുന്നു.
ഓ പിന്നെ നിങ്ങടെ വീടിന്റെ ആധാരം കാണാതൊക്കെ പോയത് പറഞ്ഞത് കിട്ടിയായിരുന്നോ?
ആ അത് കിട്ടിയായിരുന്നടാ
ആഹ് ന്നിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ കിട്ടുന്ന് പറഞ്ഞേല്ലായിരുന്നു അന്നേരം എവിടന്ന് കിട്ടിയായിരുന്നത്
അത് മിനിഞ്ഞാന്ന് കിട്ടിയായിരുന്നു.
ആഹ് ഞാൻ അന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ?
അവള് എടുത്ത് ഞങ്ങളിങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടി സാധനക്കെ നോക്കി. പോണ്ടുന്നത് അപ്പൊ ഇവളടുത്ത് ബെഡിന്റെ അടില് വെച്ചതായിരുന്നു.
ആഹ് ആഹ്
കണ്ടില്ല അതെവിടാ വെച്ചന്നുള്ളത് പിന്നെ ഇന്നലെ ഇങ്ങനെ അടിച് കൊ ഇതക്കൊ വാര്യൊക്ക വന്നപ്പത്തേും നിക്ക് കിട്ടിയത് ബെഡിന്റെ അടിയിലുണ്ടായിരുന്നു
ഉം ഞാൻ അന്ന് പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ?
എന്താടാ
ആധാരം കിട്ടൂന്ന്
ആഹ് ശരിയാ അത് കിട്ടിയായിരുന്നു.
എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞുല്ലല്ലോ
ഉം ആഹ് സത്യവായിരുന്നു കേട്ടോ അത് കിട്ടി എന്തായാലും.
ആഹ് രണ്ടു ദിവസായിട്ട് ഞാൻ അങ്ങോട്ടത് ചോയിക്ക ചോദിക്കണോന്ന് പറയേട്ട് ആഹ് ഞാൻ രണ്ടുസായിട്ട് അങ്ങോട്ട് ചോദിക്കണോന്ന് പറഞ്ഞോണ്ടിരിക്കുകയരുന്നു ആധാരത്തിന്റെറെ കാര്യം എന്തുവായി? എന്റെ മനസ്സ് അന്നേ പറഞ്ഞായിരുന്നു ആധാരം കിട്ടുന്ന്.
കിട്ടി കിട്ടി
അപ്പം വല്ലി അത് ഭയങ്കര വല്യ അദ്ഭുതവയിരുന്നല്ലോ അത് കാണാതെ പോയന്നർഞ്ഞിട്ട്.
പക്ഷേ നമ്മള് എവിടെന്നോ കിട്ട് ഇല്ലാതെ ഫുള്ളും നമ്മള് തപ്പിയതാണ്. കിട്ടില്ലായിരുന്നെങ്കി പിന്നെ നമ്മതിന്റെ പുറകെ നടക്കണയി അതിന്റെ കോപ്പി പോലും നമ്മുടെല് ഇരിപ്പില്ലായിരുന്നു.
ആഹ് ആഹ് ഞ അന്നേ പറഞ്ഞില്ലായിരുന്നോ വിഷമിക്കേണ്ട അത് കിട്ടുന്ന് പറഞ്ഞില്ലായിരുന്നോ.
ഉം... അതെ അതെ എന്തായാലും കി
അതെ ഇത് എത്ര അതെ എത്ര വർഷം മുന്നായിരുന്നു പറഞ്ഞത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷല്ലേ പറഞ്ഞേ
കഴിഞ്ഞിന്റെ ആഹ് കഴിഞ്ഞന്റെ മുമ്പത്തെ വർഷം.
ആഹ് കഴിഞ്ഞന്റെ മുമ്പത്തെ വർഷം മഴയുള്ള സമയത്ത്. വിളിച്ചപ്പത്തേന് ഭയങ്കര സങ്കടവായിരുന്നു ആ ആദാരം കാണുന്നില്ല. അന്നൊക്കെ പറഞ്ഞല്ലേ ആഹ് ശരിയാ രണ്ട് വർഷം പ്പ ദാരം കിട്ടി രണ്ട് രണ്ടു ദിവസായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ആധാരത്തിന്റെ കാര്യം ചോദിക്കണം അത് നിൻക്ക് തിരിചേ കിട്ടൂന്ന് ഉം
കിട്ടിയായിരുന്നു ട്ടോ അത് ഇവിടെ വരുന്നുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ വരാഞ്ഞെ പിന്നെ എവിടെയോ പോകായിട്ട് വരുന്നുന്ന്
ആ പിന്നെ കൊറ തെ ആഹ് അതെ അതെ ഒതിരി തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാ ഒരിസം വരാങ്ങോട്ട് എല്ലാരിം കാണാലോ
ഉം ഒരു ദിവസം അതെ തെ ഇനിപ്പോ ഒരു മാസം കൂടെ കഴിയുമ്പോ ചേട്ടംവരും ഓണടുക്കുമ്പോ
ആണോ ആഹ് അപ്പൊ പിന്നെ യോ പിന്നെ അല്ലേ നിങ്ങൾ നിങ്ങ ട്രിപ്പ്
കേട്ടില്ലടാ
അപ്പ പിന്നെ പയി
കേൾക്കുന്നുണ്ടോ?
ഏഹ് ഭയങ്കര കറക്കവായിരിക്കൂലപ്പം അപ്പം ഭയങ്കര കറ
അതെ അതെഞങ്ങൾ ട്രിപ്പ് പോകാനൊക്ക പ്ലാൻ ചെയ്യു ട്രിപ്പൊക്കെങ്ങനെ പോണോ എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കോന്നറിയില്ല ഓണ സമയല്ലേ അപ്പൊ നീ വരുന്നെങ്കി വാ ഹലോ ഹ